ഓ ആഹ് നീ എന്തോവിടെ അനപ്പൊന്നുല്ലല്ലോ
ഓ ഞാൻ ഇവിടക്കെ ഇണ്ടടി കൊറച്ച് തിരക്കായിരുന്നു അത നിനെ വിളിക്കാഞ്ഞേ
ഔന്തോ തിരക്ക്
ആ അമ്മഅച്ഛനരു കട ഇടന്നെ ഷോപ്പേ തയ്യലിന്റെ
ഓ വീട്ടീന്ന് മാറ്റുന്നോ
ആഹ് മാറ്റുവാ
ആഹ് അതെന്തായാലും നന്നായി
ആഹ് അങ്ങനെ അതിന്റെ കടയി നോക്കിയുള്ള തിരപ്പായിരുന്നു
സ്റ്റാഫിന ഒക്കെ കിട്ടിയോ
ആഹ് രണ്ട് പേരുണ്ട് പിന്നെ ഇവിടൊക്കെയൊള്ള എന്തായാലും അമ്മ പറഞ്ഞ ഇപ്പൊ ഉള്ളവരെ വെക്കാൻ പറ്റത്തുള്ളൂ അമ്മയുടെ ടസ്റ്റ് കയ്യിലൊന്നും നോക്കത്തില്ല അങ്ങനെ രണ്ടുപേര് ആന്റിമാരെ കിട്ടി
എന്തായാലും അങ്ങനെ അകനെല്ലയോ പിന്നെ അമ്മ മാത്രം എല്ലാവർക്കും തയ്ച്ച് കൊടുക്കണന്ന് വെച്ചാ ഒരു മനുഷ്യൻ എത്ര തായിക്കും അമ്മ പറഞ്ഞഞ് കൊടുക്കുമ്പോ അവര്
ഉം പിന്നാക്ഷേ തയ്യൽകടമാത്രല്ല തുണിക്കടയുംകൂട രണ്ടുംകൂട ഏഹ് ടെക്സ്റ്റേൽസ് അല്ല നമ്മള് ടൗണിലാ ടെക്ചയിൽസും ഇതുംകൂടെ അതാവുമ്പഅവ്ട്ന്ന് വേണെങ്കിതുണിഎടുത്ത് അവ്ടെ അവർക്കും തയ്ച്ചുകൊടുക്കും
ഓ അത് എങ്ങനെഅത്
അത് നമ്മളഇത് അല്ലാതെകൊ
അല്ല അമ്മമാത്രഅമ്മതന്ന രണ്ടിന്റെഓണറ് അതോ വേറെതുണിക്കടയുണ്ടൊ സപ്പ്‌റേറ്റ്
ഇല്ലന്ന രണ്ടുംഒരുമിച്ച്തന്നെയാ വല്ല്യരീതിയൊരുഷോപ്പാ താഴെഡ്രസ്സിങ്ങ്മേലെ തയ്യലിൻന്റെ ഷോപ്പിങ്ങുംആണ് രണ്ടുംഇതായിട്ടാ
ആഹ് അതെന്തായാലും നന്നായി
ആഹ്
ഡ്രസ്സൊക്കെ എടുക്കഒരു സ്ഥലാമായി ആഹ്
അങ്ങനെ വല്ല്യതായിട്ടില്ല മെയിനായിട്ട് നമ്മള് തയ്യലുംമുഖ്യം ചെയ്യുന്നു പിന്നെഡ്രസ്സിങ്ങോടൊക്കെ എടുക്കുന്നു ഈ ബ്ലൗസിൻന്റെ ക്കതേൻച്ചിട്ട് അവ്ടെവെച്ച് തന്നെ സ്റ്റിച്ചിങ്ചെയ്യാനൊക്കെള്ളതേ ഓഹ് വീ തിമേപണിഎന്ത്‌ ഇനിഅയിന്റെ ഇരട്ടിയാ വീട്ടിജോലിഎടക്കുന്നേ നേരത്തേണങ്കി വീട്ടിലെജോലി തീർത്ത്ട്ട് പെട്ടെന്ന് ഇവിടെഎന്തെങ്കി തയ്ച്ച്മാറ്റാര്ന്ന് പിന്നേ പലസ്‌പെയ്സ്കുറവായിരുന്നു ഇങ്ങനെതുണികളെല്ലാംവലിച്ചുമാറ്റി ഇടുന്നതിന്റേതായിട്ടുള്ളേ ഉണ്ട് ഇനിയിപ്പം ഇവിട്ത്തെകാര്യ ഒന്നും നടക്കത്തില്ല അവ്ടെഎപ്പഴുംആള് വേണ്ടേ
ആസിനി രാത്രിഒമ്പത്പത്ത്മണി വരേങ്കിലുംവേണം
ആഹ് അത്ഒമ്പത് രണ്ട്പേര്തയ്യൽന് സ്റ്റാഫുകളായിട്ടുണ്ട് പിന്നെ ഇതിന്ന്ആയിട്ടില്ലഇതുവരെ നമ്മള് വേക്കൻസി ഇങ്ങനെപരസ്യംകൊടുത്തിരിക്കുന്നേ ഒള്ളൂ ഇവടെനിക്കാൻ അത്പരിച ആഹ് പരിചയഉള്ളവരെേ പറ്റത്തൊള്ളല്ലോ എക്സ്പീരിയൻസ് ഉള്ളവരെ നമ്മൾ എടു ഇല്ല ഇല്ലല്ല ഇല്ല എക്സ്പീരിയൻസ് ഉള്ളവരേയ അത്പ്പോപതിനായി പതിനയ്യായിരം ഇരുപയിനായിരംരൂപകൊടു കേണ്ടി വന്നാൽനമ്മള് എക്സ്പീരിയൻസുള്ള രണ്ടുപേരെങ്കിലുംവേണം
കച്ചോടംനടക്കുന്ന ഭാഗം ആണോ
ആഹ് നമ്മളഇവിടെ ടൗണില്ലാ അവ്ടെര് ഇപ്പൊഈകട ഒഴിഞ്ഞതേഒള്ളൂ അവ്ടെഎന്ത്‌വേ നേരെ വേറെസ്റ്റേഎന്തോവേറെന്തോ ഇതായിരുന്നു കുഴിയാതേഒള്ളു നമ്മ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പം കട ആഹ് അഡ്വാൻസ്കൊടുത്ത് താക്കോല്കിട്ടി ഇനിപരിപാടിഉണ്ടല്ലോ അതിന അതൊരു പ്ലെയിൻകടയാഅവിടെ എന്തോവേറെന്തോ ഇതായിന്നൂന്ന് പറയ്ന്നകേട്ട് അത് നമ്മക്കിനി അതൽ അടിക്ക്യയൊക്കെ വേണം
ആഹ് ഇന്റീരിയൽവർക്കൊക്കെ ഉണ്ടല്ലേ അകത്ത്
നമ്മക്കിത് ഡ്രസ്സ് വെക്കാനും
ഷെൽഫ്പോലെ ആഹ് മനസ്സിലായി
എനിക്ക് തോന്നുഅവിടെഎന്തോ ഉണ്ടായിരുന്നഅവര് എന്നെഎല്ലാം മാറ്റിക്കൊണ്ടു പോയതാന്ന്തോന്നുന്നു
ആആഹ് അമ്മയ്ക്ക്തന്നെ അമ്മതന്നെയാണോതയ്ച്ചഡ്രെസ്സുകളാണോ അതോ
റെഡിമേഡ്ഉണ്ട് തൈ ച്ചത് നമ്മക്ക് ഇടാം പറ്റത്തില്ല കാരണം വെച്ചെന്നെ ഒന്നാമതെ തയ്യല് കാരണം വെക്ക വെയി തൈ ച്ചും കൂടി ഇടാനൊന്നും പറ്റത്തില്ല
ആഹ്
അല്ലാണ്ട് ഇപ്പം നമ്മള് റെഡിമേഡ് തുണികളൊക്കെ ഉണ്ടല്ലോ
ഉം ഉം
ലേഡീസും ജെൻസു അല്ല
അഹ് ഓ എന്നാ ഉൽഘാടനം ഉദ്ദേശിക്കുന്നേ
ഒന്നും ആയിട്ടില്ല കട മാത്രെ എടുത്തിട്ടുള്ളൂ ഇനി ഇന്റീരിയർ വർക്ക് കിടക്കുന്ന് ത്തിന് മേല് അത് മൊത്തം പണിയുണ്ട് വെറെ കട മുറി അതെ ഉള്ളത്
ഇതിന് മുമ്പ് കാണോ
ആ അതിന് മുന്നേ തൊടങ്ങണന്നാണ് ഇത്
റെന്റെക്കെ കൂടുതലാണോ
ആ റെന്റ് ഇരുവത് രണ്ടില്ലേ മേലും താഴെ ഇണ്ട് അഡ്വാൻസ് അമ്പ ത്തഞ്ച് ഉം അമ്പത്തയ്യായിരം ആ അത് പിന്നെ നമുക്ക് തിര്ച് തര്ണ്ടന്റരും അവർക്ക് പിന്നെ അത്ര അഡ്വാൻസ് വേണമന്നില്ല അമ്മക്ക് നമ്മടെ ഇഷ്ടത്തിൽ കൊടുത്ത മതീന്ന് പർഞ്ഞു
ആഹ് പക്ഷെ അവർക്ക് വാടക ഇത്രേം വേണം നിർബന്ധ ല്ലേ
കാരണം ന്ന് വെച് കഴിഞ്ഞാ അവരെ സംബന്ധിച്ച് ആ കട സപ്പറേറ്റ് വേറെ ആർക്കും കൊടുക്കാനൊക്കത്തില്ല ആ ന നമ്മള് മെയിനായിട്ട് അങ്ങനെ ആയന്റെ പേര്ൽ മാത്രാണ് നമ്മള് രണ്ടും കൂടെ തൊടങ്ങാനായിട്ട് തീരുമാനിച്ചേക്കുന്നെ
ഓ ഓ
നമ്മള് താഴെ മതീന്ന് പർഞ്ഞാലും മേളും എടുത്തേ പറ്റൂ എന്താ ഇരുവതിനായിരം രൂപ നമ്മള് കൊടുത്തേ പറ്റൂ നമുക്ക് വേണ്ടെങ്കി അത് വേണങ്കി സ്റ്റോർറൂമ് പോലെ എന്താണെങ്കി ആക്കാം
പതിനായിരം രൂപക്കെ മാസം കൊടുക്കാം പാടല്ലേ
ആ അതിന്റെ പേരില നമ്മള് അതും രണ്ട് റൂമ് ഒന്നും നമുക്ക് തയ്യൽന് വേണ്ട അത്രയും കോടിക്കണക്കിനൊന്നും നമുക്ക് ഇല്ല
ഉം
അയിന്റെ പേരില് നമുക്കാണെങ്കി കോഴ പ്പു ഇല്ല അയിന്റെ പെര്ൽ നമ്മള് കൊടുക്കുന്നെ
ആ ആ
ആ അതിന്റെ പേര് നമ്മളാണെങ്കി ഇത് എത്ര ഇതം റിസ്ക് എടു കാൻ തയ്യാറാന്നുള്ളത് താഴെ ചെറിയൊര് കണ്ണ് മതി തയ്യൽനാണല്ലോ കൂടുതല് ഇത്
ആ പിന്നെ സ്റ്റാഫിനെ വെച്ച് കഴിഞാ കോഴപ്പല്ല പിന്നെ സി സി ടി വി ക്യാമറയും കൂടെ സെറ്റ് ചെയ്താ പിന്നെ കോഴപ്പല്ലല്ലോ
ആ മേളിലൊരു സി സി ടി വി ക്യാമറ എന്തെങ്കിലോക്കെ ആക്കട്ടെ ആദ്യം ഇന്റീരിയർ വർക്ക് തൊടങ്ങുന്നതേ ഒള്ളു
അപ്പ ഇനി അത്രേം നാള് വീട്ടി തയ്യൽലാണോ
ആ ന ഒന്നും കൊണ്ടോയിട്ടില്ലല്ലോ എല്ല ഇതല്ലേ അന്നേരം ഇനി ര രണ്ട് മൂന്ന് മിഷീനും കൂടെ വെടിക്കണം എല്ലാം പൈസ ചെലവാ നമ്മളാകെ ഒര് ഒരു ലക്ഷം രൂപയാ നമ്മള് കണക്ക് കൂട്ടി വെച്ചിര്ന്നേ ഇത് ന് ഇത് ന് വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ നമ്മള് കണകൂട്ടി വെ, ചിരിന്ന് ഇത് വാടക ഇത് അഡ്വാൻസും കാര്യങ്ങളും പിന്നെ ഒരു തയ്യൽ മെഷീനും കൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ആ അന്നേരം പക്ഷേ ഇപ്പം പറഞ്ഞു വന്നപ്പോ ഇപ്പൊ ഒന്നിനകത്ത്ന്നും നൽക്കാത്തില്ല ഒന്നൊന്നും പോരാ ഒന്നേ പോരാ ഒന്നൊന്നും അല്ല ഒരു മൂന്നാലഞ്ച വക്കാറും വേണ്ടി വരും കാരണം മറ്റേത് തുണിയൊക്കെ എടുക്കണ്ടേ എന്താ ആവോ ആവോ ഒന്നും അലോജിച്ചിട്ട് ഒരു പിടി ത്തല്ല എല്ലാം ഇനിയിപ്പല്ലാം പണയവും വെച്ച് എല്ലാം ആ കെ കൈയിലന്ന് വെച്ചു കഴിഞ്ഞാൽ കയ്ൽ മൊത്തം ഒന്നും നുള്ളി പറ.. ഒന്നോ രണ്ടോ രൂപ ലക്ഷം രൂപ കാണും എല്ലാം കൂടെ എല്ലാവരുടെ അക്കൗണ്ടിൽന്നൊക്കെ നു ള്ളി പറക്കളാ എന്നാലും വേണം എല്ലാം മിക്കവാറും ഗോൾഡ്ല്ലാം മിക്കാറും ഇപ്പ പണയം പോവും ആഹ സക്സസ് ആയാ മതിയായിരുന്നു
ആഹ് അബൂടിങ്ങോട്ട് വന്ന്
അതിന്റെ സക്സസ് ആയ നമുക്ക് കുഴപ്പമില്ലല്ലോ.
ഇത്രയും കഷ്ടപ്പെടുന്നല്ലേ അതെന്തായാലും ആർക്കും ദ്രോഹൊന്നും ചെയ്യാത്തല്ലേ അതുകൊണ്ട് അത്നടക്കും.
സക്സസ് ആഹ് നമുക്ക് കൊടുക്കുന്നുണ്ട ഇല്ല സക്സസ് ആയില്ലെങ്കില് ആകെ ഇരുന്നു പോവുന്ന അവസ്ഥയ. കയ്യിലുള്ളത് എല്ലാം കൂടെ വെച്ചിട്ട നമ്മള് ചെയ്യുന്ന ഒരു പിടിയും പിന്നെ നമ്മുക്ക് ഇല്ല. അന്നേരം അതിന്റേതായ ഒരു വെഷ
ഞാന് ഇ ഇത് തുടങ്ങുമ്പഴത്തെനും ഇവിടെ ഉള്ളവരോടൊക്കെ പറയാൻ തയ്ക്കാനായാലും അവിടെ ഇത് നല്ലോണ്ണം ചെയ്താൽ നല്ല സക്സസ് ആകും ഇപ്പൊ തുണി തയ്യക്കടക്കാര് തയ്യക്കാര് ഒട്ടും ഇല്ല ഇവിടെയും അപ്പ നല്ല ജോ
ആണ് നമ്മളെ സംബന്ധിച്ച് അമ്മ നന്നായിട്ട് തയക്കും നിനക്കറിയത്തില്ലേ പിന്നെ കൂടെ ക്ക്ന്നവർ അവര് രണ്ടു പേര് ഇണ്ട് പിന്നെ ഇതൊന്നും അല്ല ഇവർക്കൊക്കെ ശമ്പളം നക്കാത്തവ
ആഹ് എത്ര രൂപ വെച്ച് കൊടുക്കണംന്ന് തന്നെ അറിയത്തില്ലല്ലേ അതിന്റെ കൂടെ റെന്റ്.
ആഹ് റെന്റ് ഇരുപത് പിന്നെ. ആഹ് ഇപ്പം മറ്റേ സ്റ്റോക്ക് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മാസ മാസംണ് അതം ഇരുപത് മെയ്‌സ് രണ്ട് തയ്യക്കാർ ഒരു പതിനഞ്ചച് പതിനഞ്ചച് വെച്ചാല് മുപ്പത അപ്പ തന്നെ അമ്പത് രൂപ പിന്നെ താഴത്തെ സ്റ്റാഫുകളുടെ കൂട്ടിയിട്ടില്ല.
പിന്നെ സ്റ്റോക്ക് എടുക്കണമെങ്കില് ക്രെഡിറ്റിനാ എടുക്കുന്നതെങ്കില്
ഉം എല്ലാത അതാ പറഞ്ഞ ഭയങ്കര ചെലവ. തയ്യലും കൂടെ ഇഷ്ട ഉം താഴെ താഴെ പക്ഷെ ഇച്ചരി വലുതാ ഇത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഒക്കെ വെക്കാൻ പറ്റും.
ഉം ഡ്രസ്സ് മാത്രല്ല മറ്റേ ഓർണമെന്റ്സും അങ്ങനെയൊക്കെ ഇല്ലേ മറ്റേ ഫാൻസിയി റ്റംസ്.
ആഹ് അതെല്ലാം കൂടെ ഒന്നുംഓടത്തില്ല തുളിക്കടന്ന് പറയുമ്പോഴേ
അല്ല അങ്ങനെയൊക്കെ ചിലര് വെക്കും മറ്റേ ഡ്രസ്സിന് ചേർന്ന വള മാല ഇങ്ങനെ ഓരോ ഫംഗ്ഷൻ അങ്ങനെ വരുമ്പോഴേ കളർന്ന
എന്ന് പറുന്നത് ഇതിനകത്ത് ഇപ്പ തന്നെ ഡ്രസ്സിങ് എടു കൊടുക്കൻ തന്നെ നമ്മള് രണ്ടോ മൂന്നോ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് കഥയില്ല. അവരെ ബഡ് ഏത് അതാകുമ്പോ ഇനി ഓർണമെന്റ്സ കൂടെ നോക്കും പിന്നെ അതിനും വേറെ സ്റ്റാഫ് വേണം ഇതിനെ എല്ലാം കൂടെ ഓടി നട ഒക്കെ രണ്ടു പേ രും കൂടൊന്നും പറ്റത്തില്ലോ ആൾക്കാരെ കൂടുതൽ വേണം തുണിയാകുമ്പോ പിന്നെ രണ്ടോ മൂന്നോ ആക്ക സെക്ഷൻതിരിഞ് പോയിക്കഴിഞ്ഞാ പാടാ.
പക്ഷേല്ല കച്ചവടം നടക്കുന്ന രീതികളിപ്പം നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പ വല്ല ഫംഗ്ഷനു ആണെങ്കിൽ അതിന് ചേരുന്ന കണക്ക് നല്ല ഓർണമെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എടുക്കുമല്ലോ
ഉം പക്ഷെ രണ്ട് ഞാൻ ഏഹ് ഇവിടെ പറഞ്ഞത് രണ്ട് നല്ല എന്തായാലും അറിയാവുന്ന ആൾക്കാര് വേണം താഴെ നിൽക്കാനായിട്ട്. എക്സ്പീരിയൻസ് അവർക്ക് ആഹ് നമ്മ ആഹ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവരെ എടുത്ത കഴിഞ്ഞാ
അല്ല അങ്ങനെയുള്ളവരെ പിടിച്ച് ഇങ്ങനെ നി തടി ഇവരുടെ അസിസ്റ്റന്റ് പോലെ നിർത്താം.
അഹ് പിന്നെ ഇനി വില്ലി കാശ്യർ വേണം ബില്ലടിക്കാൻ നമ്മള് നമ്മൾപ്പ വീട്ടില് ഉണ്ടെങ്കി കുഴപ്പല്ല ഇവിടെ എല്ലാർക്കും തിരക്ക ഇത് മൊത്തം അമ്മയുടെ തലയിൽ ഇരിക്കാനുള്ള സാധനവാ.
അല്ല നീ വീട്ടിലൊക്കെ നിൽക്കുമ്പോ പൊക്കൂടെ.
ആഹ്പ്പാ
ആഹ്.
അങ്ങനെ അതിന്റെ തിരക്ക് കാര്ണ ഞാൻ നിന്നെ വിളി ക്കാനാ ഇപ്പ ഉം എന്തൊക്കെ ആവുന്നു എനിക്കൊന്നും ഒരു പ്രശന ആഹ് അതന് അനിയെ നം ഇന്നെ സംബന്ധിച്ച് തുണിയൊന്നും നമുക്ക് മടക്കി വെക് ക്കാനോ ഒന്നും മ്മക്ക്റി ആഹ് ആഹ് ആഹ് അതെങ്ങന നോക്കതില്ല പിന്നല്ലാതെ ഓളിനോളായിട്ട് അമ്മ മേ
തിനതുന്ന് കുറഞ്ഞ് കിട്ടത്തില്ലേ
അമ്മ മേളേ എനിക്ക് ഇതും നോക്കിക്ക ഒക്കത്തില്ല എനിക്കടുത്തതിന്
തൽക്കാലവൊന്ന് ക്ലിച്ചു പിടിക്കങനെന്ന് സഹായിക്കണേ
ഉം എന്തായാലും നോ
ഓക്കെ ഒന്ന് സ്റ്റാന്റ് ആയിക്കഴിഞ്ഞ നീ പറഞ്ഞ കണക്കായി കഴിഞ വേണങ്കി ഒന്ന് രണ്ട് സ്റ്റാഫി നീം കൂടി നിർത്താം
ഉം മിക്കാറ് അമ്മ പിന്നെ ഇതാ ബീ കോമൊക്കെപ്പഠിച്ചതാ എന്റെല് അമ്മയ്ക്ക് പിന്നെ ബില്ലിങ്ങൊന്നും കൊഴപ്പല്ല മിക്കാറ അമ്മ മി ക്ക്യാറും തയ്യേന്റൊര് സൈഡിലോട്ട് വേറാരെങ്കിലും വെപ്പിച്ചിട്ട് മിക്കർ താഴെ എറങ്‌ ആഹ് അല്ലെങ്കിലും സി സി ടിവി ന്താ
എന്തായാലും നീ എന്നെങ്കിലൊക്കെ ആയിട്ട് വിളി. എന്തെലും സഹായം വേണോങ്കി വിളിക്ക് ട്ടോ ഞാ
ആഹ് ഞാനെന്തായാലും നിന്നെ ത് അനുസരിച്ച് വിളിക് യ്ക ഏഹ് ഓൽക ആഹ് ഉൾക്കാടന അനുസരിച്ച് ഞാൻ വിളിക്ക ശരിയടാ